ഹലോ.
ആഹ് കേക്കണില്ലേ?
ആഹ് കേക്കുന്നുണ്ട് എതൊക്കെണ്ട് വിശേഷങ്ങൾ?
ഉം നല്ല വിശേഷം ആഹ് നല്ല വിശേഷോം ആഹ് കേക്ക്ണ്ട്.
എന്തൊക്ക ഫുഡൊക്കെ കഴിച്ച് കെട്ക്കാനായോ? എന്താ കൊഴപ്പൊന്നുല്ല്യ ങ്ങനെ പോണ്.
ഇല്ല ഫുഡ് കഴ്ച്ച് കെടാക്കാനായ്ട്ടൊന്നുല്ല ഫുഡ് നേര്ത്തെ മോള്ണ്ട്ഓൾക്ക് ഒർങ്ങാനാവുമ്പോത്ത്ന് ഓക്ക് കൊട്ക്കും ചോറൊട്ക്കും അപ്പോ അയ്ന്റെ കൂടെണ്ട്കഴിക്കും.
ആഹ് കൂടെ കഴിക്കും ആഹ് ന്നാ പിന്നെ വേറൊരു പ്ലേറ്റ്ട്കണ്ടാ
ആഹ് ആഹ് ആഹ് അവടെ ഫുഡൊക്കെ കയിച്ചോ?
ആഹ് ഫുഡ് കയിച്ച് കഴിഞ്ഞേ അപ്പോ മോളെങ്ങനെ ഒറക്കിക്കോണ്ടിരിക്കാ മോളോറങ്ങട്ടേ വിചാ ച്ച് ഒരാൾ ഒറങ്ങിട്ടുണ്ട് മദ്രസ് സ്കൂളി പെട്ടെന്ന് കെടക്കും
ആഹ് ആഹ് എത്രളാ? ഉം എത്ര ആളല്ലേ എത്രല്ലക്കെ പഠി
എനിക്ക് രൺ
ഏഹ്
വല്ലിയോൻ ഒന്ന്
എത്രേലാ
ചെറുത്തിനിപ്പോ എട്ടാസാണ് അപ്പ അയ്യ അയിതന്നെ ഉറങ്ങി കട്ടണെങ്കിൽ കുറച്ച് പണിയാണ് ആഹ് അതെ
ആഹ് പകല് നല്ല ഉറങ്ങേക്കാരല്ലേ
അ പകല് കുറവാണ് ഇപ്പന്ന് പിന്ന അങ്ങനെണന്നില്ല ഇന്ന നേര പത്ത് മണിയാവാൻവുമ്പ് ഇറങ്ങാ ഇങ്ങ അങ്ങാടെ ഇറങ്ങിക്കോളൂ
എന്നാലും കുഴപ്പില്ല നമുക്ക് രാത്രി ഉറങ്ങാൻ കിട്ടുവല്ലോ അത് വിചാരിച്ച മറ്റേ രാത്രി ഒറക്കില്ല ആരുന്നു ക്ക് പകല് നടന്നാലേ രാത്രി ഉറക്കില്ല അ അത് വല്യ എടങ്ങറാ
ആഹ് ചെറിയ കുട്ടികളെ അങ്ങ് ഉറക്കങ്ങിട്ടുംങ്ങട്ടക്ക അങ്ങനെ മാറലല്ലേ
ആ അങ്ങട്ടും ഇങ്ങോട്ട് നിക്കും പിന്നെ ഇപ്പ രാവിലെ അവര് ഒർങ്ങണെ നേരത്തെ പോ വേഗം പണിക്ക് പോവും പണിയാത്തതിന്റെ നടക്കും
ഉം ഉ വീട്ടിലാരും എമ്മീപ്പൊക്കെ ഉണ്ടോ
അഹ് ഉണ്ട് ഉമ്മ ഉണ്ട് ഉപ്പ ഉണ്ട് ഹസ്ബൻഡ ഉണ്ട് ഞങ്ങളിപ്പോ അങ്ങന അച്ചള്ളു പിന്നെ ഇപ്പ ഒരു മോനാണ് അതുകൊണ്ട് വേറൊയും ഇല്ല ഞങ്ങന്നെ
അഹ് അഹ് ഫുഡൊക്കെ മോന സ്കൂൾക്ക് സ്കൂൾക പോമ്മ ഫുഡൊക്കെ ഉണ്ടോ
ഇല്ല സ്കൂൾ കിട്ടോ ആഹ് പിന്നെ അതൊന്ന വേണ്ട ഉണ്ടാക്കണ്ട നാല് പത്ത് മണിയാവുമ്പോന് ഫുഡും ഏഹ് ഉച്ചയ്ക്കുള്ള ഭക്ഷ്ണം ആക്കും
ആഹ്
നേരത്തെ ആക്കും പത്തുമണിയ ആകുമ്പോത്തന്നെല്ല ആവും സായ പിന്നെപ്പോ ഞ ചായ കുടിക്കുന്ന ഒരു പത്ത് മണിയാന്നുന്നു അതെ
അം നേരം നന്നായിട്ട് വെക്കല
അഹ് ഒരുമിച്ചു വെക്കലാണ് പിന്നെ ഇപ്പ ഇവിടെ ചപ്പാത്തി കാര്യങ്ങളൊന്നും അങ്ങനെയൊന്നുംല്ല പിന്നെ അപ്പോഴെങ്കിലും എന്താ ചോറ് തികയാതെ വരി അങ്ങനെ അല്ലെങ്കി പിന്നെ ചോറ് തന്ന
ആഹ് ഞങ്ങൾങ്ങനെ തിരിയാതെ വരുമ്പോ ഉണ്ടാക്കും
അഹ് പിന്നെ റേഷൻ പീടിക അരിയാണ് ഇപ്പൊ വെക്കല് അത് ചിലപ്പോ ചിലരി നല്ല ഉച്ചാറക്കാരം അഹ് അഹ് അതെ അതെ ചിലത് ഇപ്രാവശ്യം കിട്ടിയത് കൊഴപ്പൊന്നുമില്ല
ആഹ് അപ്പൊ ചോറ് കേടന്ന പോ
ആഹ് ആദ്യ പറ്റേ മോശായിരിക്ക എനിപ്പോ പിന്നേും കൊഴപ്പൊന്നുംല്ല അപ്പ കിട്ടണ അരി
ഏഹ് പിന്നന്ത ഈ പുസ്തകമൊക്കെ വായിക്കുവോ വായിക്കേണ്ടോ
എവിടെ
വൈ വിട്ടലല്ലേ ആഹ് കുട്ടി ചെറിയ മോളെ ചെറുത് മോള മോനോ
മോള് വത മോനാണ് ചെറുത മോളാണ്
ഉം
തന്നെ ആഹ് മുട്ടത്തി പോം ഇന്നലെ തുടങ്ങിയതാ മുട്ട് കുത്തി ഇങ്ങനെ നടക്കല് ഇതുവരെ ഇല്ലേ ഇവിടേം മൊത്തത്തിങ്ങനെയിരിക്കും ഇരുന്നക്കും അങ്ങനെ ഉള്ളേ ഇപ്പ ഇങ്ങനെ ഇന്നും ഇന്നലൊക്കെ ആയിട്ട്ങ്ങനെ പോവ്ണ്ട്
ഉം
ഇങ്ങക്കെത്രാളാ
എനിക്ക് ഒരു കുട്ടിയെന്നെള്ളു ഓക്ക് നാലാ വയസായി നഴ്സറിയില എൽ കെ ജിയില ആഹ് ഇപ്രാവശ്യം ചേർത്തിയ ഒരാളന്നെള്ളു
ഇപ്രാശ്യം ഒരാള് ഉള്ളൂല്ലേ ഹസ്ബന്റ് വീട്ടിലുണ്ടോ അതോ?
ആഹ് ഹസ്ബന്റ് നാട്ടിലന്നെ ഈ വീടിന്റെ ഒക്കെ പണിയ
ആഹ് പിന്നെ ഉമ്മിയൊക്കെ ഇല്ലേ ഉമ്മിപ്പിയൊക്കെ ഇല്ലേ?
ആഹ് ഉമ്മ ഇണ്ട് ഉപ്പല്ല പിന്നെ ഹസ്ബന്റിന്റെ ഒരു പെങ്ങളും
ഏഹ് പെങ്ങളപ്പൊ വീട്ടിലന്നെ ചെറുതാ?
അല്ല കല്യാണം കഴിഞ്ഞ്
കഴിഞ്ഞതോ ആഹ്
ആഹ് ഇപ്പം ഇവിടിപ്പം ഞങ്ങളന്നെ ഉള്ളൂ ഏഹ് ഉം
പിന്നെ അവക്ക് ഇങ്ങനെ തന്നെ ഇണ്ടാവുള്ളൂ വേറെ ആരൂല്ല ആഹ് അവിടുത്തെ അത് അവിടുത്താതിരിക്കന്നെയിക്കാരം എന്റെ വീട്ട്ത്തും
ഉം അതോണ്ട് മോക്ക് ഇപ്പോ കളിക്കാനൊന്നും ആരുല്ല അങ്ങനെയൊക്കെണ്
അത് ശെരിയാ എന്റെ മോൻ ഇപ്പൊ ഒരു വയസായി തുടങ്ങി ഏ ഒന്നാം ക്ലാസ്സില് ത്തീല്ലേ എന്നിട്ട് ആ എന്നിട്ട് ഇപ്പോ ആരും ഇല്ലാതെ ഇാതെങ്ങനെ കാര്യ ചെറിയ കുട്ടികളെ കണ്ടാലൊക്കെ നല്ല ഇഷ്ടായിന് പോകും പിന്നെ ഇപ്പം പിന്നെ ഒന്ന് ആഹ് ആരും കളിക്കാനു
കൊറച്ച് പരിചയാവണ ആഹ് പരിചയ പരിചയായാ പിന്നെല്ല ഉം
ആഹ് പിന്നെ അതെ അതെ
ഉം ഉം പിന്നെ ഈ നഴ്‌സറില് ഉം ആഹ് നഴ്സറിയൊക്കെ പോകുമ്പോ ഇല്ലാത്ത ദിവസം എന്താല്ലാത്തെ എന്താല്ലാത്തെ ചോദിച്ചു നടക്കാ എൽ കെ ജിലൊക്കെ കുട്ടികളായിട്ടുള്ള ഇതുണ്ടായിട്ട് ഉം
അതെ ആഹ് അപ്പൊ മടിയൊന്നും ഇണ്ടാവില്ല പോവാന്
ആഹ് ഫസ്റ്റ് ഫസ്റ്റ് ദിവസം കൊണ്ടാക്കിയപ്പോ ഒരു ചെറിയ മടി ഇണ്ടായിരുന്നു പിന്നെ അത് മാറി പിന്നെപ്പല്ലാത്ത ദിവസം നൊളോൾച്ചലാ ഏതാലും
തന്നെ ആഹ് അല്ല അവർക്കൊന്ന് ചേലായി കിട്ടിയാല് പിന്നെ അങ്ങ നവാടി പോക്ക് ഉണ്ടെങ്കിതന്നെ റെഡി ആവും
ആഹ് ആഹ് അങ്ങലവാടി കുറച്ചൊക്കെ പോയി ഉം
ആഹ് അങ്ങനെ ആയാൽ തന്നെ പിന്നെ അവര് പോകും അവർക്ക് കുട്ട് ട്ടികളായിട്ട് സംസാരിതും കളിയും ഒക്ക ആയാലേ
ആഹ് ആഹ് അവർക്ക് അവരുടെ പ്രായത്തില് കുട്ടികളെയൊക്കെ കിട്ടേണ്ടി വരും
അതെ അതെ മഴ ഉണ്ടോ അവിടെ അന്നേരം
മഴ ഇന്ന് നല്ല മഴേനി ഇപ്പൊ കൊറച്ച് കൊറവുണ്ട്
ആഹ് ആഹ് അവിടെ അങ്ങനന്നെ ഇപ്പൊ രാത്രി പെയ്തിപ്പോ മഗ്‌രിബിന് ശേഷം മഴ നല്ല
ആഹ് മഗ്രിബിന് ശേഷം പെയ്തു ഇപ്പൊ പിന്നെ കൊറച്ച് കുറവുണ്ട് ഉം ഇന്നലെ കാറ്റൊക്കെ ഇണ്ടായിനി അങ്ങട്ട്
ആ നല്ല തണുത്ത കാറ്റാണ്. നല്ല തണുപ്പുണ്ട് ഇന്നപ്പൻ തണ്ത്തത്. ആഹ് കൊറവായിരുന്നു തണുപ്പ് കര്യോ ഒന്നും ഇല്ലല്ലോ ഇന്ന് ഇപ്പ നല്ല തണു
ആ രണ്ട് ആ രണ്ടിസൊക്കെ നല്ല വെയിലെനീ ഉം.
വെയിലെനി ഇപ്പോ ആയി മഴക്കാല അന്ന് ഇപ്പഴേ
അ ആം ഉം അവിടെ എങ്ങനെ മഴ? ആഹ് മഴ പെയ്താല് ആഹ് മഴ പെയ്താൽ വെല്ലക്കെ കേറോ?
വെള്ളം വെള്ളം കേറൊന്നില്ല പക്ഷെ ഇതുണ്ട് നമ്മള് ഒറകെട്ടല്ലോ. അങ്ങനെണ്ട് ആ ആ മൊ ള്ളും മലേന് ഞങ്ങളെ അടുക്കള ഭാഗത്ത് നിന്ന് അങ്ങോട്ടേക്കും മലണ്ട്. റബ്ബറായിട്ട് അങ്ങനെ കൊർച്ചൊരു മലയുണ്ട് അപ്പൊ അങ്ങനെ ഒറക് നല്ല രീതിൽ വരും.
ഉം
ഇന്നാലും പേടിയാണ് നമുക്ക് അടഞ്ഞ് മഴ പെയ്യുമ്പ ഒരു പേടിയാണ്. മലന്റെ പ്രദേശം അതേ അങ്ങനത്തെ ഒരു പേടിയാണ്.
ഉം ഉം അവടെ അങ്ങനെ ഇണ്ടാവാത്തെ സ്ഥലേക്കാരല്ലേ?
ആ ചെർങ്ങനെയൊക്കെ ഇങ്ങനെ അവടേം ഇവടേം ക്കെങ്ങനെ ഇണ്ട് ന്നല്ലാതെ പിന്നെ ഞങ്ങൾടെന്ന് മു ആ മു മുറ്റം തന്നെ മുറ്റത്തക്കെ എറങ്ങിയ അടുക്കള ഭാഗം മൊത്തം വേ വേലോട്ട് നോക്കണം മുകൾക്ക് മലയായോണ്ടേ റബ്ബർ കൊർച്ച് ഉയർന്നോട്ടാണ്. അപ്പ റബ്ബർ പൊട്ടിച്ചോട്ട അങ്ങനെയ ഇഷ്യൂസും കാര്യങ്ങളൊക്കെണ്ട്.
ഉം
പിന്നെ വേറെന്തൊക്കെയാ ഇപ്പന്നട്ട് മഴണ്ടോ?
ഇപ്പ മഴ കൊറവാ ഏ മഴല്ല ഇപ്പൊ.
തന്നെ ആഹ്
ട്രിപ്പൊക്കെ പോവൽണ്ടോ?
ഇല്ല അങ്ങനൊന്നുംല്ല എപ്പയേങ്കിലും ഒക്കെ ഇപ്പൊ കൊറെ ആയിട്ടല്ലോ ഇപ്പോ രണ്ട് സം മുന്നേ ഒന്ന് പോയിട്ടില്ല അല്ലാതെ പോയിട്ടൊന്നുല്ല.
ഏഹ് കുട്ട്യള് എല്ലാരും പോവല ഇമ്മിം ഇപ്പക്കെ ഇണ്ടോ പോരേണ്ടോ?
ആഹ് ആഹ് അങ്ങനെ ആഹ് ആ മിക്കവാറും അങ്ങനെയ പോകല്
ഉം
പിന്നെ നിങ്ങളെ വീട് ഏഹ് വീട് വ്ടെട്ത്തന്നെയാണോ നിന്റെ?
അല്ല കൊർച്ച് പോണം രണ്ട് ബസ്സൊക്കെ കേറണം.
ആ രണ്ട് ബസ്സൊക്കെ കേർണല്ലേ ഓ അപ്പ എങ്ങനെ ഒറ്റക്ക് പോ എങ്ങനെയാ ഒറ്റക്ക് പോകോ അതോ?
ആ ബസ്സിൽ പോ ഒറ്റക്ക് പോലൊക്കെണ്ട് ഹസ്ബന്റിന് ഒഴിവ് ഇല്ലാത്തപ്പോ ഒറ്റക്ക് പോവു അല്ലെങ്കിൽ ഹസ്ബൻഡ് ആക്കിയെരും ഉം ഇയാളെ വീട് ഇവടെട്ത്താ? ഹലോ കേക്ക്ണില്ലേ ഹലോ? ആഹ് റേഞ്ചിന്റെ കൊറവുണ്ടോ?
ആ ഇവടെ അടുത്തന്നെയാണ് എല്ല ദൂരന്നുല്ല ആ ഹലോ ആഹ് കേൾ ആ കേൾക്ണ്ടല്ലോ അങ്ങോട്ട് ഏഹ്
ഉം ആ കേക്ണ്ട് ആ ആ കേക്ണ്ട്.
എങ്ങനെ?
കേക്ക്ണ്ണ്ടാറിയാ ങ്ങളവീടെ ടടുത്താണോയ്ച്ച?
ആഹ്
ആഹ് കേക്ണ്ട് കേക്ണ്ട്
തന്നെയണോ കൊറച്ച് നേ അടു ആഹ്
ഉം ബസ്സിലൊക്കെ പോണം
ഇപ്പൊ റേഞ്ച്ന്റെമാൻഡറ്തുകൊണ്ട റേഞ്ച് റേഞ്ചിന്റെ പ്രശ്നം
ഇവട്ക്ക്ങ്ങനെ ആ ആ പിന്നെ ചെടികളക്കെ കുയി
ഏയ് ഇല്ല ബസ് ന്ന് പോകണ്ട ദൂരൊന്നുല്ല ഇവിട്ന്ന ടന്ന് പോകാനെ തന്നെള്ളൂ
ഉം ഏഹ്
പിന്നെ നിങ്ങള് കിട്ടോങ്ങനെ
എങ്ങനായാലും ചെറുതായിട്ടൊക്കെ അങ്ങനൊന്നുല്ല കൊർച്ചൊക്കെ ഒന്ന് രണ്ട് ന്നാലഞ്ചാർ ആഹ് റോസ് അങ്ങനത്തൊക്കെ
ഏഹ് ന്നാ ശരിന്നാ ന്നാ ആയിക്കോട്ടെ ആഹ് ന്നായിക്കോട്ടെ